ഹലോ ആ കേക്കുന്നില്ലേ
കേക്കുന്നുണ്ട് എന്താ പരിപാടി എന്താ ഇങ്ങനെ ഇരിക്ക്ന്ന്
ഞാനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്ന്ന്ണ്ട് ഓരോന്ന് ചിന്തിച്ചിട്ട്
മ് ഞാനതെ ഇങ്ങനെ പഴേ കാലങ്ങളും സ്കൂൾ ലൈഫും ഒക്കെ ഇങ്ങനെ ആലോച്ചിരിക്കയാണ്
ആഹ് മഴക്കാലത്ത് എനക്കുണ്ട് അങ്ങനത്തെ ഒരു അസുഖം മഴയൊക്കെ പെയ്യുമ്പോ ഇങ്ങനെ വെറുതെ മഴയൊ ഒക്കെ നോക്കിക്കൊണ്ട് പഴയതൊക്കെ ഇങ്ങനെ ചിന്തിക്കും അതൊന്നും ഒരിക്കലും ഇനി തിരിച്ച് കിട്ടാൻ പറ്റൂലാന്ന് അറിയെങ്കിലും കൂടി നമക്ക് ചിന്തിക്കാനും അയ്യോ അന്ന് അങ്ങനെ സംഭവിച്ചല്ലോ അത് ഇങ്ങനെ സംഭവിച്ചല്ലോന്ന് ഒക്കെ ചിന്തിക്കുമ്പോ ഭയങ്കരോരു രസാണ്
മ് മ് നമ്മള് മഴ കൊണ്ട്ട്ട് വീ ട്ടീക്ക് വെരുന്നതും അതൊക്കൊരു ഇപ്പോ കിട്ടില്ലാന്ന് ആലോയിക്കുമ്പോളൊരു വെഷമൊക്കെണ്ട് ഇനി അത് തിരിച്ച് വരില്ലാന്നറിയുമ്പോ
ആ പക്ഷെ ഇന്ന് ഇപ്പം മഴ പെയ്തിട്ട് ഞങ്ങള് കോളേജീന്ന് വരുമ്പോ ചെറിയ കുട്ടികളെ പോലെ മഴ കൊണ്ടിട്ടാ വന്നത് കൊടയിണ്ട് എന്നിട്ടും കൂടി നമ്മളിങ്ങനെ ചിന്തിച്ച് പണ്ടത്തെ ഒരു രസൊക്കെ എന്നിട്ട് കുട്ടിളെല്ലാരും വയ ഇങ്ങനെത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള അന്ന് കുട്ട്യള് ഇറങ്ങിട്ട് മഴവെള്ളാന്നുള്ള രീതില് ഫുള്ള് നനഞ്ഞ് കേറി വന്നന്നെ ഫുള്ള് നനഞ്ഞ് ഇറ്റിക്കൊണ്ട് വെള്ളം ഇങ്ങനെ ഫുള്ള് നിലത്തിറ്റിക്കൊണ്ടാ വന്നത് ഓ അത്ങ്ങനെ ചിന്തിക്കുമ്പോ ആഹാ ആ അങ്ങനെ ഇനിയിപ്പോ ഒ കൊറച്ചൂ കൂടി വലുതായ നമക്ക് ചെയ്യാൻ പറ്റണന്നില്ല കുറച്ചും കൂടി നമക്ക് പ്രായായി നമ്മളെ കല്യാണൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ കളിക്കാൻ പറ്റണന്നില്ല നമ്മൾ അന്നേരം ആ നമുക്കങ്ങനെ ചിന്തിക്കും അവർ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കും ഇപ്പോ അത്ര അത്ര ഒരു രീതി രീതിൽ എത്താത്ത കൊണ്ട് ഇനിയിപ്പോ ഇപ്പം കൂടിയേ നമക്ക് കിട്ടൊള്ളൂ പണ്ടത്തതൊക്കെ അപ്പൊ അങ്ങനെ അങ്ങ് എന്തൊക്കെയോ കളിക്ക്ന്ന്ണ്ട് നമ്മളൊന്നും പണ്ടത്തൊക്കെ ചിന്തിച്ചിട്ട്
അതെ അതെ മ് എന്തായാലും പഴയതൊക്കെന്നൊരു എന്താ പറയാ അതിനെപ്പോളും ഒരു മധുരം കൂടുതലെന്നെയായിരിക്കും അതാ ആ ഒരു ഓർ ഓർമ്മകളൊക്കെ ഇപ്പം ഞമ്മള് സ്കൂളിൽ പഠിക്കുമ്പത്തെ ആയിക്കോട്ടെ
സ്കൂളിലൊക്കെ ചേർത്താനൊക്കെ
അതെ അതെ അവരിങ്ങനെ പോകുന്നത് കാണുമ്പോ നമുക്ക് ക്ക്‌ ഇപ്പോ പൂതിയാവും അതായതാ മ്
ഭയങ്കര ഒരു പണ്ടത്തെ ഒരു ഇത് നമുക്ക് ഇനി കിട്ടൂലാല്ലോ അങ്ങ ഈ ഒരു ടൈമ് അതിങ്ങനെ ചിന്തിക്കും
ആ സമയം കഴിഞ്ഞൂന്നാലേജിക്കുമ്പോ ഒരു വിഷമൊക്കെ നമുക്ക് ഇങ്ങനെ വരും അങ്ങനെയൊക്കെ പോന്ന് ഞാനൊക്കെ എന്റെ ചെറുപ്പ
ഒരുപാട് വട്ടമിങ്ങനെ പഠിക്കും ഇനിയിപ്പ അങ്ങോട്ട് പോകാൻ പറ്റൂലല്ലോ എന്നുള്ള രീതിയില്
അതെ ഈ പറഞ്ഞ പോലെ ഞാന് ഇത് ഒരുപാടെന്റെ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഇമ്മാനെ കാണാണ്ട് ഓരോന്ന് വാങ്ങാൻ വേണ്ടി ഫ് അതായത് മിഠായി വാങ്ങാൻ വേണ്ടിട്ട് ഇമ്മാനോട് പറയാണ്ട് പൈസെടുക്കുന്ന് അങ്ങനത്തെയൊക്കെ ഒരുപാട് കുസൃതികൾ ഞാനപ്പ ചെയ്തിട്ട്ണ്ട് പക്ഷെ അത് പിന്നീട് ഉമ്മാട് ഞാൻ പറയൂട്ടാ അതിന് ശേഷം ഞാൻ പറയും അതായത് ഞാനിങ്ങനെ പൈസ എടുത്തിരുന്നു ഞാൻ വാങ്ങിരുന്നു കഴിച്ചിരുന്ന് പക്ഷെ ഉമ്മ പിന്നെ മ ക്കള അതായത് ഞമ്മൾ കുട്ടിയൊളാണല്ലോ നമുക്ക് സ്വാഭാവികമായിട്ട് നമക്ക് ഒരു പുതിയ മിഠായികൾ കാണുമ്പോൾ അല്ലെ ഞ്ഞി പുതിയ സ്നാക്സ് കാണുമ്പോ നമുക്കത് കഴിക്കണം ന്നുണ്ടാവും അപ്പൊ ഉമ്മാരും അതോര രീതിയിൽ ന്നെ എടുക്കുള്ളു. പക്ഷെ ഇപ്പത് അലോ യ്ക്കുമ്പോക്ക ത് നമ്മള് നമ്മളൊക്കെ പ്പ ചെയ്തത് എന്തോരോ, എന്തോരം പൊട്ടത്തരാണ് എന്നൊക്കെ പ്പ തോന്നുന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം പോന്ന്. എന്തായെ ന്നിട്ട്? ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ